ഹലോ
ക്ക്ണോ
ആ കേക്കാൻ പറ്റുന്നുണ്ട്. തുണിയൊക്കെ നനഞ്ഞാ?
തുണി നനഞ്ഞ് ഞാൻ അതിന്റെ ഇടേല് എടുത്തു
ആ അപ്പ പിന്നെ കൊഴപ്പില്ല. ഞാൻ ഓർത്തു ഇനി ഇവടേം മഴ പെയ്യണോന്ന് അറയാൻ വേണ്ടി ഞാനും പോയി അന്നേരം പൊറ
അതിന് പാറ്റിയത് ഞാനറിഞ്ഞിട്ടില്ല. പാറ്റിയൊന്നും കൊയപ്പില്ല.
ആ പക്ഷേ എന്റെ തുണി നനയും ആ ചാറി കഴിഞ്ഞഴിഞ്ഞാല്. ഉം പക്ഷേ നനഞ്ഞിട്ടില്ല. ഇപ്പ് ഈ പെയ്തിട്ടില്ല. അതോണ്ട് പിന്നേ കൊഴ
ഒക്കെവടെ കട്ടുമ്മ് കൊണ്ട് വെച്ചണ്ണു. ഇനീപ്പോ ഒക്കന്ന് അവടേം ഇവടേം ഒക്കെ ഒന്ന് ചിക്കണം. ഇനിപ്പോ ചിക്കി ട്ട് കാര്യല്ല. ഇനിപ്പോങ്ങ മൂടികെ ട്ടി നിക്കാണ്. വെയ്ലില്ല്യ. ഓണട്ട് ഇക്ക് ആയിട്ടില്ല ഒണങ്ങാണ്ട്. കുറച്ചുമ്പാടെ ഒന്ന് ഒണങ്ങാണ്ട്.
ആ ഞങ്ങള് ഡ്രയറലിൽ ഇട്ടിട്ട് ഇടുന്നോണ്ടേ പെട്ടന്ന് ആവും.
ആ ഇല്ല്യ. ഡ്രൈയറ്ല്യ
ആ ഞങ്ങക്കും ഉണ്ടായിരുന്നില്ല. ഞങ്ങള് എന്നിട്ട് ഭയങ്കര പാടാന്നേ ഇവ വടെ മഴയായി
മയ ആവുമ്പളാണ് ഒര് നമുക്കേ. ഇല്ലെങ്കി പിന്നേ വെയില്ണ്ടായ മതി ഇത് മയ
ഇവടെ ശരിക്കും ആർക്കും ഏഹ് വാഷിംഗ് മെഷീൻ ഉപയോഗിക്കാൻ ഇഷ്ടല്ല. പക്ഷേ എന്നാന്നു വച്ചു കഴിഞ്ഞാ കഴിഞ്ഞ തവണ ഞങ്ങള് മേ ട്ച്ചു. കാരണം തുണി എന്ത് ചെയ്താ ഒണങ്ങില്ല ഈ സ്കൂളില് മക്കക്ക് പോണങ്ക് ഇത് കൊടുത്ത് വിടാനും. ഉം പിന്നേ
സ്കൂൾത്തൊക്കെയാണ് ഒണങ്ങാനെ. സ്കൂത്തൊക്കെ ഒണങ്ങാനാണ് പണി. അവർക്ക്ങ്ങനെ യൂണിഫോമും പാടാവുമ്പളെ
ഉം ഇപ്പ എന്റെ മോനാണെങ്കിൽ ഇപ്പ ഏ ശരിക്കും വെനസ് ഡേ യൂണിഫോമ് ഒള്ളതാ. പക്ഷേ ഇത്തവണ ഇപ്പ അവര് പുതിയതാക്കുന്നുന്നത് കൊണ്ട് ഏ മാറ്റം വന്നേക്ക്വാ അതിന് അതുകൊണ്ട് ആ യൂണിഫോം മാറിയേക്കുന്നോണ്ട് ഇപ്പ ഈ തവണ വന്ന് ഇല്ല സാധനേം ഇല്ല.
തന്നെ
ഭയങ്കര ബുദ്ധിമുട്ടാ നമുക്ക് കളർ ഡ്രസ്സല്ല അങ്ങനെയല്ല മ് ഇപ്പം ഏഹ് തിങ്കൾ ചൊവ്വ വ്യാഴം വെള്ളി ഒരു യൂണിഫോം ആയിരുന്നു. അപ്പൊ ഇപ്പൊ എന്ന സംഭവിച്ചെക്ക്ണ്ന്ന് വെച്ചെയിഞ്ഞാൽ ബുധനാഴ്ചേം ആ റെ ഗുലർ യൂണിഫോം തന്നെ ഇടണം ബുധനാഴ്ചത്തെ യൂണിഫോം ആവാത്തോണ്ട്
ആ ആ യൂണിഫോമേക്കാരം മാറിയേത് ലേ
ആഹ് ബുധനാഴ്ച്ചത്തെ മാത്രം മറിട്ടുള്ളൂ ആന്ന്ച്ച ബുധനാഴ്ച ഇവർക്ക് എങ്ങനെയാന്ന്ച്ച് കഴിഞ്ഞാ സ്പോർട്സിന്റെ ഇതില്ലേ ഹൗസ് തിരിക്കും അപ്പൊ അതിന്റെ യൂണിഫോം ആയിരുന്നു അന്നിട്ട് ഇത്തവണ ഇപ്പ അത് അവര് പുതിയ ഇത് വെച്ചിട്ട് ആ മറ്റേ സ്യൂട്ട് ആക്കാംന്നുള്ള തീരുമാനത്തിലേക്കായി
അതെ
ആ പക്ഷേ യൂണഫോം ഒക്കെ നല്ലതാ പക്ഷെ ഇതന്നെ കൊഴപ്പംന്ന് വെച്ചഴിഞ്ഞ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട ന്നേ ഈ രണ്ടു ദിവസം ഞാൻ എല്ലാ ദിവസോം മാറ്റിക്കും യൂ നിഫോം മാറ്റും റിപ്പീറ്റ് ചെയ്തിടാറില്ല അപ്പം ഒണങ്ങണ്ടേ ഈ മഴ ഇങ്ങനെ ഒള്ളുപ്പ ഒണങ്ങൂല ഞാൻ എന്നിട്ട് പിന്നെ അടുപ്പില് നമ്മള് തീ കത്തിക്കുന്നേ പാചകൊക്കെ ചെയ്യുന്നേ അന്നേരം ഞാൻ എന്ന ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാ ഈ അടുപ്പിന്റെ അടിഭാഗം ഇല്ലേ അടുപ്പും തറയുടെ അടിയില് മൊറം വെച്ചിട്ട് നല്ല ചൂടാലോ അടിയിലൊക്കെ അപ്പൊ അടിയിലാവുമ്പോ പോകയോ മണമൊ ഒന്നും ഉണ്ടാ
മേല് ആവുമ്പോഴാണ് പൊക
അപ്പൊ ഞാന് മൊറം വെച്ചിട്ട് ആ മൊറത്തിലിട്ടിട്ട് ഒണങ്ങും അല്ലാതെന്നായ്യണെ മഴ വരും ആ നിക്കറുകളും ഒന്നും ഒണങ്ങൂലാ അയിനൊക്കെ കട്ടിയുണ്ടല്ലോ
ആ ഇത് വാഷിംഗ് മെഷീൻ ഉണ്ടായാ പിന്നെ ഒരു ഒന്നാണ്ട് ഒണങ്ങിയാ പിന്നെല്ല വെയിലിട്ടിയാ മതിയാവും
വെയിലിണ്ടെങ്കി പിന്നെ കുഴപ്പല്ല പക്ഷെ നമുക്ക് ഒട്ടും തോരാതെ നിക്കില്ലേ ഇപ്പ മൂന്നു ദിവസായിട്ട് ഒട്ടും
അതെ ആ അതെ മയ തൊടങ്ങി വിചാരിച്ച് ഇതിന്റെടേൽ മയ ഇല്ലേനിലോ മയ വരും വെയിലേനി
ഞങ്ങക്ക് ഞങ്ങക്ക് അയിന് മൊത്തം മഴയിണ്ട്
മഴണ്ടല്ലേ ഇവിടെ ജൂണില് ഫസ്റ്റ് സ്കൂൾ തൊറന്ന് രണ്ടീസം മഴണ്ടെന്ന് പിന്നെ മഴല്ല അപ്പ നമ്മളും വിചാരിച്ചു ജൂണിലൊക്കെ നല്ല മഴ അല്ലേ ഇക്കൊല്ലം മഴ ഇല്ലാന്നൊക്കെ വിചാരിച്ചീനു
ഈ മൂന്നാല് ദിവസപ്പ മഴ പെയ്തുന്നുണ്ടങ്കിലും നമുക്ക് ഒരു ഭാഗ്യം കിട്ടിത് എന്നാന്നെച്ച് കയിഞ്ഞാ കറക്റ്റ് സ്കൂളി പോണ സമയത്ത് മാറി നിക്കണ്ടായിരുന്നു
മാറിക്കണ്ടല്ലേ അതുകൊണ്ട് പിന്നെ ബുദ്ധിമുട്ടില്ല പിന്നെ സ്കൂള് സ്കൂള് പോവാണ്ടല്ലേ
മീറ്റർ വണ്ടിയിൽ കൊണ്ടന്ന് വിട്ടു കഴിഞ്ഞാലാണ് ആ ആൾക്ക് സ്കൂൾ ബസ് വരുള്ളു നമ്മുടെ വീടിന്റെ അവടെ തന്നെ വരില്ല
വരില്ലല്ലേ അ അങ്ങോട്ട് കൊണ്ടയി ആക്കി കൊടുക്കേണ്ടി വരും
ആ അവിടെ ആക്കി കൊടുക്കണം അന്നേരം മഴയ ഉള്ളപ്പൊ ഈ ഒരാളൊള്ളൂ
ഒരാളൊള്ളൊ
ഉം അപ്പം ഞങ്ങൾ ഇങ്ങനെ എന്നാ ചെയ്തന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടക്കീടീപ്പിച്ച് വിടും പക്ഷെ ഇത്തവണ ഈ രണ്ട് മൂന്ന് ദിവസമായിട്ട് നല്ല മഴയണ്ടെങ്കിൽ ആ സമയത്ത് പെയ്തില്ല അതന്നെ അത് ആ സമയത്ത് അങ്ങ് മാറി നിക്കും
അതാണ് അതുകൊണ്ടൊരു ഉപകാരാണ് മറ്റേ ഇവിടെപ്പേ രണ്ടിസം അല്ലെ ഉള്ളൂ എല്ലാട് ത്തും ഇന്നിപ്പോഒരു ഒലർച്ച കഴിഞ്ഞപ്പോ നാളെ പറയാൻ പറ്റുമോ നാളെ പെരും മയന്റെ ദിവസായിക്കാരും ഇന്നത്തെ ഒണങ്ങിയത ഒണങ്ങിയത് ഒണ്ടാവോള്ളോ
അതെ
പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചോ?
ഉ പുട്ട കഴ ഫസ്റ്റ് എ ഫസ്റ്റ് എന്താ പറയാ അങ്ങനെ അല്ലാ ഓ ഫുഡ് കഴിച്ചു ഫുഡ്‌ കഴിച്ചുകഴിഞ്ഞിട്ട് നമ്മള് ഇങ്ങനെ ഇരിക്കാണ്
ഓക്കെ
ഇനിയിപ്പ എന്താ വൈകിട്ട് കാപ്പിയൊക്കെ എന്ന ചെയ്യുന്ന
വൈകിട്ട് ഇനി മക്കള് വന്നാലും എന്തേലൊക്കെ വേണ്ടി വരും കടിയായിട്ട് എന്തേലൊക്കെ ക്കെ വാണോൽക്ക് എന്തേലും ഇണ്ടാക്കും അല്ലെങ്കില് സ്നാക്സോ അല്ലെങ്കിൽ എന്താ പയം വട്ടിയതോ മുട്ടപീങ്ങ അങ്ങനത്തൊക്കെ എന്തൊക്ക കൊടുക്കല്ലാണെ ചെറിയ മോള് വിടെ അംഗലവാടിയാണ് നമ്മളവിടെ അടുത്തന്നെ സ്കൂളും മർദസ്സും അംഗലവാടിയൊക്കെ ഇവിടെ അടുത്തുണ്ട് നമ്മള തൊട്ട് മുന്നിലായിട്ട് തന്നെ ഇണ്ട് അംഗൽവാടിന്ന് ഉപ്പുമാവായിട്ട് ട്ടങ്ങനെ കൊടുക്കലില്ലല്ലോ ഓല് ഫുഡോക്കെ അവിടുന്ന് തീറ്റിച്ച് വിടുല്ലോ ഫുഡ് കഴിപ്പിച്ച് അവിടുന്ന് വിടും ഇപ്പൊ അങ്ങനെ ലോ ഞമ്മളെവടെ അങ്ങനെയാണ് വൈന്നേരത്തെ ഫുഡ്‌ കൈ കഴിച്ചിട്ട് ഓലവിടുന്ന് കഴപ്പിച്ചിട്ടെ ഇങ്ങോട്ട് വിടുള്ളു പിന്നെ പണ്ടൊക്കെ പണ്ടത്തെ കാലത്തൊക്കെ നമ്മള് പഠിച്ച് പഠിച്ചണ കാലത്തൊക്കെ ഉപ്പ്മാവൊക്കെ വീട്ട്ക്ക്
ആ
പാത്രം കൊണ്ടോലൊക്കെ അയ്നിം ഇപ്പ അതൊന്നല്ല ഇപ്പ നമക്ക് കുട്ടികളെ കഴപ്പിച്ചിട്ട് നമ്മള് വിടുള്ളൂ മൂന്ന് മണി ആകുംമ്പോലെ വിടും
ഏകദേശം ആയി തുടങ്ങീണ് പോ ഇല്ലിവിടെ അടുത്ത ആ പോണം വിളിക്കാൻ ചെറുതല്ലേ പോണം വിളിക്ക ക്കാൻ പോണം നമ്മളുടെ മുറ്റത്ത് തന്നെയാണ് നമ്മുടെ വീടിന്റെ അടുത്ത് തന്നെയാണ് അങ്കലവാടിയും നമ്മളെ മുറ്റത്ത് തന്നെ സ്കൂളും വെല്ല മാറ്റല്ല അതുകൊണ്ട് എളുപ്പാണ് എപ്പള ഇങ്ങനെ പോകാൻ മടിയാണ് അംഗലവാടിക്ക് ഇപ്രാവശ്യം ചേർത്തിട്ടുള്ളൂ അപ്പൊ പോകാനും മടിയാണ് എപ്പറന്ന് കാണും ചെയ്യും ജനവാതിൽ നമ്മളെ ഇങ്ങട്ടാണ് പെരന്റെ ഇങ്ങട്ടാ അവിടെന്ന് നൊളോളിക്കും ഇവിടന്ന്ങ്ങോട്ട കാണും ചെയ്യും അപ്പങ്ങനെ ശീ ശീലായി വരണള്ളൂ റെഡി ആവണള്ളൂ പോവൂല പോവൂല അർഞങ്ങനെ രാവിലെ അങ്ങനെ കൊണ്ടാക്കും കൊണ്ടാക്കാഞ്ഞെല്ല പറ്റൂലല്ലോ ശീലാവണ്ടേ
ആ
മക്കളെങ്ങനെ മൂന്ന വയസ് ആ മൂന്ന വയസ്സ് കഴിഞ് പിന്നെ ടീച്ചർ അർഞ് കൊണ്ടുവന്നിട്ട ചെറുതാണ് അല്ല മൂന്ന് വയസ് വുമ്പ ഇവിടെ അംഗൽവാടി ചേർത്തുന്നതാണ്
ആ ഇവിടെ ചേർക്കും ഞാൻ പിന്നെ ഇവിടെ ഞങ്ങൾക്ക് മറ്റത്തെ ആശകളരി ഉണ്ടായിരുന്നു എന്ന് വെച്ച ഒരു ടീച്ചർ തന്നെ ഇരുത്തി അക്ഷരങ്ങളൊക്കെ പഠിപ്പിക്കുന്നേ അങ്ങനെ പക്ഷെ നമ്മള് ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ കൊടുത്ത് വിടണം അപ്പം ഞാന അവിടെ വിട്ടെ മോനെ
അതെ
അതുകൊണ്ട് കളിക്കലൊക്ക കൊറവാണ് പക്ഷെ പഠിപ്പിക്കൂലന്നെയാണ് ആദ്യോക്കെ പോവാനൊരു വെഷ
ആ അതാണ് കെതടാണ് ഇവരെല് ഈ പണിയൊക്കെ കഴിഞ് നമ്മളൊന്നു നൽക്ക്പോഴാണ് മറ്റേത് ഓലപ്പങ്ങനെ കളീം ഓല് വർത്താനം പറയാലൊക്കെ അതില്ലാത്തോണ്ട് നേരം പോയി കിട്ടൂല
ഓ എനിക്ക് ആദ്യം സ്കൂളിൽ
നേരം പോയി കിട്ടൂല അതാണ് ഇപ്പങ്ങനെ വൈന്നേരം ഞാനങ്ങനെ ടൈമ നോക്കി നോക്കി നിക്കാ മൂന്ന് മണി ആയ പോയി കൊണ്ടരെയിനി കറക്റ്റിലല്ലപിന്നെ നേരത്തെ കൊണ്ടന്നാലും പിന്നെ വലെ ടൈമ് നോക്കി നിക്കും രണ്ട മൂന്ന് ദിവസം ഇക്ക് രണ്ടാളുണ്ട് രണ്ട് പൊൺകുട്ട്യാൾ ത്യാ
ഇൻക്ക് രണ്ട് പെൺ കുട്ടിയാള
ഒന്നാം ക്ലാസ്സിലാണ് ഓള്വിടെ അടുത്ത സ്കൂള തന്നെയാണ് രണ്ടാമത്തോളാണ്പ്പൊ അംഗലവാടിയിൽ ഒക്കെന്നെ മാറ്റോക്കെന്നെ പ്രശ്നല്ല ഇവിടുന്ന് കുട്ട്യാളിണ്ട് പോക ഇവിടെന്നെ മ്മളെ മുറ്റത്തന്നെ വല്യ ദൂ പിയേന്നുല്ല്യ മക്ക് ഗ്രൗണ്ട് നമ്മള മുന്നിലാണ് പിന്നെ റോഡ് സെയ് റോഡ് ആ നടു റോടാണ് അപ്പർത്തെ സ്കൂളും
ആഹ നേരത്ത ഒക്കെ ആണെന്നുണ്ടെങ്കില് വീട്ടിൽ വന്നിട്ട് ചോറ് തിന്നാം
അയിന് ഫുഡ് ആ ഫുഡ് പിന്നെ അവിടെത്തന്നെ ഉണ്ട് അ അങ്ങനെ കുട്ടികളെ പൊറത്തു വിടൂല ഓലക്കാ ഗ്രൗണ്ടിൽ ഓലൗടെ മതിലെട്ടീക്ക്‌ണ് അതിന്റെ ഉള്ളിലാങ്ട്ടല് പിന്നെ പുറത്തേക്കൊന്നും വര്ല കളിച്ച് കളി ഗ്രൗണ്ട് ന്നാലേ അങ്ങനെ എപളലൊ ക്കെല് കുട്ടികളിങ്ങനെ പീടി ടൈമിൽ അങ്ങനെ കളിക്കാൻ വരുന്നതാ എല്ലാത്ത പോലെ സ്കൂ ഇൻട്രവെല്ലിനോന്നും കാണൂല അവിടെ മുന്നില് ഗ്രൗണ്ട് ഉണ്ട് ഓല പൊതുവെ നമ്മള് സ്കൂളിനായിട്ട് സ്കൂൾനായിട്ട് ഗ്രൗണ്ട് ഉണ്ടാവല്ലോ അത് നമ്മെ മുന്നിലാണ് അവിടെ എന്തെങ്കിലും പരിപാടി സ്പോർട്സ് അങ്ങനെയൊക്കെ നടത്തുമ്പോ പിന്നെ പീടി ടൈം ണ്ടാവല്ലോ വൈകുന്നേരം ഒരു ദിവസം വർക്ക് വർക്കിനങ്ങനെക്കെ വരുള്ളൂ അല്ലാത്തക്കെ സ്കൂളിന്റെ മുന്നില് ഗ്രൗണ്ടില് പോലെ അങ്ങനെെ അവിടെ കളിച്ചാ
ആ നമുക്ക ഇവിടെ എനിിക്ക ഇവിടെന്നും ദൂരം ഉണ്ട അപ്പൊ സ്കൂ സ്കൂളില് നമുക്കും അങ്ങനെ കാണാനൊ ഒന്നും പറ്റത്തില്ല നമുക്കി വിടുന്ന് അത്യാവ്യം ദൂരണ്ട് പിന്നെ ഈ പറയുന്ന പോലെ ഏർ വ്യാഴാഴ്ച ദിവസം ഇവർക്ക് പീറ്റി പീറ്റി ഉള്ള ദിവസം തന്നെ ഇവർക്ക് ഇഹ് ഈ കോ കരിക്കുലർ ആക്ടിവിറ്റിന്ന് പറഞ്ഞിട്ടുള്ളൊരു സെക്ഷനും കൂടെ ഉണ്ട് അതില എങ്ങനെയാ ചെയ കരാാട്ടയോ ആ പിന്നെ ഏർ ചെസ്സ് ആ സ്കേറ്റിങ് അങ്ങനെയുള്ള ഓരോ ഇല്ലെ പെയിന്റിങ് ഡ്രോയിങ്
ആഹ അങ്ങനെ ചെയ്യും
കേൾക്കണ്ട് ആ അപ്പ ആ ആഹ അപ്പ അത് നമ്മള് എല്ലാ കുട്ടികളും കൊടുക്കണം ഒരെണ്ണത്തിൽ പങ്കെടുക്കും ഉറപ്പായിട്ടും അപ്പൊ എന്റെ മോൻ സ്കേറ്റിങ്ങിനാള്ളെ അന്നേരം ആ ഇതെന്നാന്ന് വച്ച അവന്റെ പിരീഡ് അവൻ അവന് പീറ്റി ഉള്ള ദിവസം ഏ പീറ്റയും കൂടെ ഉണ്ട് അപ്പം പിറ്റി കഴിഞ്ഞിട്ടുള്ള അടുത്ത പിരീഡാണ് അടുത്ത രണ്ട് പിരീഡ ആണ് സി സി എ അന്ന് ആള് ഭയങ്കരമായിട്ട് ടയേർഡായിയാ വരുന്നെ കാരണം കളിയും കഴിഞ്ഞ് സ്കേറ്റിങ്ങും കഴിഞ്ഞ് നമുക്ക് ഇവിടെ സ്കേറ്റിങ്ങിന് അടുത്ത കോച്ചിംഗങ് സെന്റർ ഒന്നും ഇല്ല അപ്പൊ അതുകൊണ്ട് സ്കൂള അതിനെ ചേർത്തു കരാട്ട പിന്നെ ഇവിടെ അടുതുണ്ട്
കരാട്ട ഉണ്ടാവുന്ന അപ്പൊ എല്ലാ മക്കളും പോവണ്ടല്ലോ ആ കുട്ടികളൊക്കെ ഒരു വിതൊക്കെ കരാടാണ്
പിള്ളരെ വിടണം പെൺകുട്ടികളെയും വിടാൻ പാടില്ല
ഉം
നമ്മുടെ ഇവിടെയൊക്കെ ഇ ഞാൻ പോ എനിക്ക് കഴിഞ്ഞ തവണ ഇവന ഞാൻ ചേർത്ത സമയത്ത് നമുക്ക് പേരൻസിനും കരാട്ടെ ഉണ്ടായിരുന്നു അന്ന് വെച്ച കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് വേണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയില് അപ്പൊ ഒരുപാട് പെൺകുട്ടികളും ഉണ്ട് പേരന്റ്സും ഉണ്ട് കാരണം നമ്മൾ അവിടെ പോയി ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കണം ഒ ഒന്നര മണിക്കൂർ മ് അന്നേരം നമ്മളും ജസ്റ്റ് കൂടി കഴിഞ്ഞാൽ നമുക്കും രു ശരീരത്തിനോരനക്കാവും കാവും പിന്നെ ഉ ഏ ഇച്ചിരി പാടാണ് നമ്മൾക്ക് ഇത്രയും പ്രയോണ്ട് ഉം പിന്നെ ഏ കൊച്ചുങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് പഠിക്കും പെപിള്ളേർ ഒരുപാട് പേര് പഠിക്കുന്നുണ്ട് ശരിക്കും മക്കളെ അവിടെടു ണ്ടെങ്കി കറരാട്ടക്കൊക്കെ വിടാൻ പാടില്ലായിുന്നോ കേക്കാൻ പാടില്ല
ആ കേക്കണ്ടങ്കി വന്നോണ്ട്
ആ അവിടെയ അടുത്ത് കരാട്ട ഉണ്ടെങ്കിലേ കരാട്ടെ ക്ലാസ് ഉണ്ടെങ്കിൽ കൊച്ചുങ്ങള്ൾ വിടാൻ പാടില്ലായിരുന്നോ ആ
ഇവിട അങ്ങനെ ഇല്ലാത്ത കൊണ്ടാണ് ഇവിട അങ്ങത്തെ മറ്റൊന്നും കേട്ടിട്ടില്ല പുറത്ത്ന്താ കൊ പിന്നെ വേറെ വഴിക്കൊക്കെ നമ്മളവിടെ അങ്ങനെ കേട്ടിട്ടില്ലേ
കൊണ്ടന്ന് വിടാനൊക്കെ ഉള്ള ഒടിച്ച ഉണ്ടെങ്കിലേ നമുക്ക് കൊണ്ടുവന്ന് വിടാ ടു വീലർ ഓടിക്കുവോ
ആ ട്യൂവിലർ ഒക്കെ ഒടിക്കും
ആ് അപ്പൊ പിന്നെ കൊച്ചുിനങ്ങള്ൾ കൊണന്നു വിടാനൊക്കെ എളുപ്പമ ഉണ്ടള്ളു അങ്ങനെയാ എനിക്ക് ഇവിടന്നൊരു പത്ത് എനിക്ക് ഇവിവിടുന്നൊരു ഏഴ് കിലോമീറ്റർ ദൂരം ഉണ്ട് കരാട്ട ക്ലാസ്സിലേക്ക്
അതെ കുട്ടി പോവാൻ പോവാൻ ല്ല നിങ്ങളും അപ്പം പോവല അ ആ എന്നാ ശരി
ആ ഉ ഉ